നമ്മെളെ പണി ജോലിയൊക്കെ കഴിഞ്ഞോ
ആ ഞാൻ പണിക്കൊക്കെ ആ ചോറിന് അരി വെള്ളത്തിക്ക് ഇട്ടിട്ട് ഒള്ളു അരി. കറി സാമ്പാർ വെച്ചണ്
ആ.
ഉം എന്താ ചോറും കറിയും ഒക്കെ ആയോ
ചോറ് അടുപ്പത്താണ്.
ആഹ്
ദോശ ഉണ്ടാക്കി ചായ കുടിച്ചി ഇട്ടുള്ളൂ പി ചോറ്ള്ളൊക്കെ നോക്കണം
ഞാനേ മോ ഓക്ക് മദ്രസ ഉണ്ട് ഒമ്പതരക്ക് അപ്പൊ പിന്ന ഓളെ പറഞ്ഞയച്ചു ഇന്റെ വീട് അവ ഞാന് ഉമ്മന്ന് അങ്ങട്ട് വരാൻ പറഞ്ഞപ്പോ ഉമ്മാന്റെ അടുത്ത് ഒന്നു പോയി കൊറച്ചേരം അവിടെ ഇര്ന്ന്. ലെ കട്ടായത്. ഇമ്മാന്റെ ഇവിടെ എന്റെ വീട് ഇവിടെ അടുത്താണ്
ആ വരത്തിലായിരുന്നു ആഹ് ഹസ്ബന്റിന്റെ വീടിന്റെ അടുത്ത് തന്നെ നിങ്ങളെ വീടും
അല്ല ഹസ്ബന്റിന്റെ വീടല്ലല്ല എന്റെ വീട് ഹസ്ബൻ്റ് ഇന്നെ കല്യാണം കഴിച്ച് കുറച്ച് ദൂരെ ക്ക ഗൂഡലൂരാ ഞങ്ങളിപ്പ ഇവിടെ എന്റെ എളയമാന്റെ വീട്ടി ട്ടില് ഞങ്ങക് സ്വന്തയിട്ട് വീടൊന്നും ആയിട്ടില്ല. എന്റമ്മാന്റെ അനിയത്തി ഇപ്പോവിടെ ഒരു വീടുണ്ടായിരുന്നു ഓല്ക് വേറെ വീടെടുത്തപ്പളേ ആ വീട്ടില ഞങ്ങളിപ്പോ നിക്ക്ണ്.
ഉം
പിന്നെ വാടക ഒന്നും കൊടുക്കണ്ടാ അപ്പൊ അയിലാണ് ഞങ്ങളെ താമസം നിനക്ക് സ്വന്തം വീടാ
ആഹ ആഹ
ആഹ് എന്താന കറി ഉണ്ടാക്കണ ചോറുക്ക എന്താ കൂട്ടാനൊക്കെ
ആ ഇന്ന് പോയിക്ക്ണ് എന്തെങ്കിലൊക്കെ വാങ്ങി വരവും മീനോ.
മീൻ കിട്ടിയില്ല ഞാൻ കൊറേ നേരായി നോക്ക് ണ് മീനിന്. മീൻ ഇതുവരെ ഇതിലെ വന്നിട്ടില്ല. ഞാറാഴ്ച ആയതുകൊണ്ട് ഇഞ്ഞ് വരവ് ഉണ്ടാവൂലെര്ക്കും ഉം, ഉം.
മീന് ഉണ്ടാവൂല്ല
ആഹ് ഞാന് സാമ്പാറണ്ടാക്കും മീൻ പൊരിച്ചതായും ഒക്കൊക്കെ ഇഷ്ട അപ്പന്ന് അങ്ങനെ ഇണ്ടാക്കാന്നൊക്കെ ഒരുങ്ങി നിന്നതാ പക്ഷേ കിട്ടീല്ല ഇഞ്ഞ് എന്താ മുട്ട ഇണ്ട് മുട്ട പൊരിച്ച് കൊടുക്കണ്ടി വരും.
ആഹ്
ഉം, ഉം.
ങ്കറി കുറച്ചുണ്ട്
മീൻകറക്കെ ആയ പിനെ കടിക്കും പറ്റുവല്ലോ അല്ലേ
ആഹ് ദോശ നിങ്ങടെയാണോ
പിന്നെ ഞാനിന്ന് കടീക്ക് ഗ്രീൻ പീസിന്റെ കറിയാ ഉണ്ടാക്കി അപ്പൊ അത് പിന്നെ കുട്ടികൾക്ക് ചോറ്റ്ക്ക് കയൂല്ലല്ലോ അത് കടീക്കല്ലേ പറ്റുള്ളു ഉം പിന്ന എന്തൊക്കെന്ന്‌ട്ട്? ആ ഗൂഡല്ലൂര് ഭാത്ത്ക്കൂടൊക്കെ പോയിനോ ഗൂടല്ലൂർ ഭാഗത്ത്ക്ക്ക്കെ പോയ്ണോയ്ച്ച ഞങ്ങളാ ഊട്ടി ഊട്ടീക്കോക്കെ പോവലുണ്ടോ? ആഹ് ആഹ്
ഇല്ല പോവലില്ല. ഞാനെ ഒരു പ്രാവശ്യല്ല്യേ പോയിട്ടുള്ളൂ.
ആഹ
ടൂറ് പോവല്ണ്ടാവൂല ലേ
ഉം
ഉം വീട്ടിലാരാപിന്നെ നിങ്ങൾ സ്വന്തായിട്ടാണോ ഉമ്മേക്കണ്ടോ
ഇല്ല അമ്മയൊന്നുല്ല അമ്മ ഇക്കയൊന്നുല്ല ഓലപ്പ മരിച്ചു പോയി അ ന്ന ഓല് തറവാട്ട ഇല്ല ഇന്നേരൊക്കെ ഉണ്ടായിന് ഒരു എട്ടാനും മൂന്ന് പെണ്ണും ആണ് വല് ഫാമിലിയണ് പ്പെ ഉം
ങ്ങള് തറവാട്ടിലാവൂലേ
അല്ലല്ല താറവാട്ടിലായന്ന് ഉമ്മയ ണ്ടായിരുന്ന്
ആ അല്ല പിന്നോല് മരിച്ചാരെ അഹാ ആ വേറെ വീട് ട്ത്തതാണോ
അല്ല വേറെ വീട്ടിലന്നെയാണ് ഇപ്പ ആദ്യമായി ചുണ്ണി കല്യാണം കഴിച്ച് വെരുമ്പളേ പ്പല്ല പിന്നെ ഉമ്മ മാത്രന്നേ ഉള്ളൂ ഇന്റെ ഉമ്മിം പ്പം മരിച്ചിട്ട് പ്പോ എട്ട് മാസായി ഉ ഉം ഉം ഏട്ടന്മാരും അനിയന്മാരും ഓലൊക്കെ കൂടുമ്പോ അങ്ങനൊക്കെ ഇന്നലെ കല്യാണം ണ്ടായിന്ന് ഉം ഇന്നലെ പെങ്ങൾ ഉംറ പോലേനു അങ്ങനൊക്കെ ഉം ആഹ് എല്ലാരും കൂടും
ഞങ്ങള അങ്ങനെ എന്റെ വീട്ടില് എട്ട് മക്കളാ ഞങ്ങള് അഞ്ച് പെൺകുട്ടിളും മൂന്നാന്നും ഞങ്ങളങ്ങനെയാ എടക്കെടുക്ക് ക്ക് ഞങ്ങള് പിന്നെ അങ്ങൻത്തെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വാണ്ട ചെലേപ്പോ പെട്ടന്നാണ്ട് അങ്ങൾക് തോന്നിയ എല്ലാരിം ആൻഡ് വിളിച് കൂട്ടും
ആഹ്
അപ്പൊ ഞങ്ങള ങ്ങു കൂടി കൊറെ നല്ല രസമായിട്ട് ചിറീം കളിയും തമാ അങ്ങനെ പോണ്. ഓൻക്കത് ഭയങ്കര ഇഷ്ട്ടാട്ട എല്ലാരും കൂടുന്ന അപ്പൊ രണ്ടാമത്തെ ആള്ന്റെ വീട്ട്ക്കെല്ലാരേയ് വിളിക്കും അപ്പൊ അവടെ അനിയത്തിയാളൊക്കെ വിളിച്ച് ഓല് വെരും പിന്നെ അനിയത്തിയാളൊക്കെ ഹസ്ബൻ തെല്ലാര്തും ഗൾഫിലാ അപ്പൊ പിന്നെ ഓലൊക്കെ ഇണ്ടായ്നീ ഇപ്പ ഈ രണ്ടു മാസം ഈ വെക്കേഷന്റെ സമയ ത്തൊക്കെ എല്ലാരുംവടെ നാട്ട്ണ്ടായിനി അപ്പൊ അങ്ങനെ എല്ലാരും എടക്കെടക്കൊരാഴ്ച്ചീല് രണ്ടെട്ടായിട്ടോ മൂന്നെട്ടായിട്ടോ ഒക്കെ അങ്ങനെ കൂടും പിന്നോലൊക്കെ ഗൾഫ്ക് പോകാനായപ്പോ പിന്നെ എല്ലാരോടേം ഓരോ ദിവസം എല്ലാരേം വിളിച്ച് അങ്ങനെ ക്കായിട്ട് ഞങ്ങള് അങ്ങനെ എടക്കെടക്ക് കൂടും അതൊരു രസാണല്ലോ
ആഹ്
ആ അപ്പൊ പിന്നെ ചെലേ ദിവസൊക്കെ ഞങ്ങളവിടെന്നെ വെച്ച്ണ്ടാക്കും കൊർച്ച് നേരത്തെണ് പ്ലാന് ഇല്ല ല്ലാരും കൂടി ഓരോന്ന്ണ്ടാക്കും അല്ല പെട്ടെന്നാണ്ട് തീരുമാനിച്ചതാണെങ്കി പിന്നെ ണ്ടാക്കലടക്കൂല്ലല്ലോ അപ്പൊ പിന്നെ ഓഡറെയ്തു ചോറ് അങ്ങനെ എന്തേലൊക്കെ വെച്ച് കൊണ്ടന്നാ പിന്നെ ഞങ്ങളെല്ലാരും അങ്ങനെ കഴിക്കും കഴിക്കും
ഉം
അത അങ്ങനെരു രസ പിന്നെ എടക്കൊക്കെ ഞങ്ങള് ങ്ങനെ അതിലെ ഇതിലെക്കെ റ്റൂറൊക്കെ പോവാണ് ങ്കിലും അതും ഇങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാ പോക്ക്, ഇപ്പ ഞങ്ങള് കഴിഞ്ഞ മാസം ഒരു ബസ്സ്ല് ബസ്സ് വിളിച്ചാണ്ട് ഞങ്ങളെല്ലാരും പോയി ഉം ആ വയനാട്ട്ക്ക് വയനാട് റിസോട്ടൊക്കെ ഇട്ത്ത് അവടെ നിന്നു മ്മ്
റിസോർട്ടൊക്കെട്ത്ത് നിന്നോ?
ആഹ് നിന്ന് റിസോർട്ടില് നിന്നൊരീസം. പിന്നെ ഞങ്ങള് ഫുഡ് ചോറ് ഞങ്ങൾ ഉച്ചകക്ക്ള്ള ഞങ്ങൾ വെച്ച് കൊണ്ടോയി രാത്രികൾക്കുള്ള വെച്ച് കൊ രണ്ട് ഇത് ച്ച് പാത്രത്തിലാക്കിട്ട് ചെമ്പിലാക്കിട്ട് വെച്ചൊണ്ടോയിട്ട് ഉച്ചക്കത് കഴിച്ചു പിന്നെ രാത്രി ആ ജ ആ ചെലവിന്റെതാവുലല്ലോ പിന്നെ രാവിൽത്തെ ഫുഡ് പിന്നെ അവ്ട്ന്ന് കിട്ടല്ലോ രാവിലെല്ലാർക്കും ചായിം കടിയൊക്കെണ്ട് ഓൻ കെട്ടും എല്ലാർക്കും പോണോൽക്കൊക്കെ കിട്ടും പിന്നെ ചായക്കെ കുട്ച്ച് പിന്നെ ഞങ്ങളവിട്ന്ന് ഉച്ച ഒരു പത്ത് പന്ത്രണ്ടണി ആവുമ്പള അവ്ട്ന്ന് പോന്നത്
ഉം ഉ
അങ്ങനെ ഞങ്ങളെടക്ക് അങ്ങനെപ്പോ മൂന്ന് നാലാമത്തെ വട്ടാ ഞങ്ങളങ്ങനെ പോകണ റിസോർട്ട്ക്ക് എടക്കൊക്കെങ്ങനെ കൂടും എല്ലാരും കൂടിയാണ്ടണ്ട് പോകുമ്പോ അവനാന്റെ പൈസ അവനാനങ്ങനെ ട്ത്ത്ക്കാണ്ടല്ലൊ അത് ഓരോരുത്തര്ക്ക് അത് രസാണല്ലോ
ആ അപ്പോ കൊറച്ചാവ്ണോള്ളു
ആഹ് ആ കൊറച്ച് വലൊരി ഇതാ ആർക്കും വലിയ ഭാരംവൂല എന്നാൽ എല്ലാർക്കും നല്ല രസുയി ആഹ് അങ്ങനെ കാട്ടല്ലേ.
കൂട്ടാളും താത്തരും എല്ലാരും കൂടി എല്ലാരും ഞങ്ങൾ ഇങ്ങനെ കോഴിക്കോട് പോയി മ്മ്ഹ് കോഴിക്കോട് ബീച്ചിലൊക്കെ പോയണ്ടേനു മ്മ്ഹ് ഞങ്ങള് മാത്രം ആണുങ്ങളൊന്നും കൂട്ടാതെ ഞങ്ങള് പെണ്ണുങ്ങള് മാത്രം ബസ്സിന് പോയിട്ടോ ലൈൻ ബസ്സിന് രസായിട്ട് ലൈൻ ബസ്സിന് പെണ്ണ്ങ്ങളെ മ മാത്രം പോയിട്ട് ബീച്ചിലൊക്കെ കറങ്ങി വൈകുന്നേരം ഫുഡൊക്കെ കൈച്ച് ക്കാണ്ട്ങ്ങനെ വന്നു ല്ലാരുണ്ടാവുമ്പോ അതും കെത്യേട ആങ്ങുട്ട്യാള് ചെറിയ മക്കള് മാത്രം കെട്ടി ഞങ്ങള് ഫ്രീയായന്ന് പോയി ഇൻക്ക് ചെറിയ മൂന്നയസ്സായ കു കുട്ടിണ്ട് അതേമാതിരി താത്താക്ക് അഞ്ചാം ക്ലാസ്സ് പഠിക്ക്ണ കുട്ടിണ്ട് അങ്ങനെ ഓരൊക്കെ കൊണ്ടോയി
ആഹ് ആഹ് നമ്മളാ ഒര് നല്ല ഒര്തീലാണ്ട് പോയില്ലേ
ഉം ഹ്
ഫ്യൂഡന്നും കൊണ്ടോയിട്ടൊന്നും ല്ല ഏതായാലും നമ്മളി അടക്കളികടന്നന്നും ഇണ്ടാക്കന്നല്ലേ
ഇവട്ന്ന് തിരിയ്ണ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ നേരം വെള്ക്ക നീച്ചാ
ഉ അതന്നെ റസ്റ്റ്ല്ലല്ലോ ഓല്ക് ഒഴിവ് നാരാഴ്ച ലീവാണ് ഞമ്മക്കെത്താ എന്നും ഒയ് പണിയന്നല്ലെ ഞാറാഴ്ച്ച ഒയ് ഴ്ച്ച ഒയ്വായാലും
ആഹ് ഞമ്മളൊർങ്ങ ആഹ് ഇപ്പവടെ ഒറങ്ങാ ഞമ്മളപ്പം നീച്ചപ്പം തൊടങ്ണാണ് ഞമ്മളെ പരക്കം പാച്ചില് ത് ഞ്ഞിയെ ന്താ എന്താ ഒന്നായില്ല അങ്ങനെന്നെ നമ്മള അവസ്ഥ ഇങ്ങനെ
ഉം ഉം
അപ്പ അതൊക്കെ രസാണ്. അതിന്റെടിയിൽ അതൊക്കെയല്ലേ നമക്കൊരു സമാധാനം.
അതെ
എന്തൊക്കെ ന്ന്ട്ട്
ഉം ഉം
വേറെ എന്തൊക്കെയ
ഉച്ചയ്ക്കും രാത്രിക്കും ഒന്നായിട്ട് വെക്കോ
ആഹ് ചോറ് അങ്ങനെ തന്നെ വെക്കലേ ഞാൻ അരി ഇട്ടിട്ടില്ല വെള്ളം അടുപ്പില് ഗ്യാസുമേല് വക്കാന് പേടി കയ്യാനനിക്ണ് ഗ്യാസ് ചോറധികും ഗ്യാസ്മ്മെലെന്നെ വെ. ക്കല് ഞാൻ റേഷനരിയിട്ട് വെക്കുമ്പോ വലിയ പ്രശ്നം ഇല്ല പിന്നെഇപ്പം ഗ്യാസ് പ്പൊ. ആദ്യത്തായിരി കിട്ടൂലല്ലോ.
ആഹ കിട്ടൂപ്പൊ കൊഴപ്പില്ലാന്നൊക്കെ പറഞ്ഞ കേട്ടു
പറയണ കേട്ട് പക്ഷെ ബുക്ക് ചെയ്യൂമ്പോ ശരിയണില്ല ബുക്ക് ചെയ്യുമ്പോ കിട്ടണില്ല അപ്പോര് ആഹ് ഒരു നാല് അഞ്ചു ദിസെങ്കിലും കഴിയ്യട്ടെ കഴിഞ്ഞിട്ടാണം ഒന്ന് ബുക്ക് ചെയ്തോക്കാൻ തിങ്ങനെ നിക്ക.
ഉ ഞാനും അതെ
പേടിയല്ല ഇനി രാവിലെ ഈ സ്കൂൾ നമ്മള് തട്ടിപ്പണിയൊക്കെ എന്തായാലും അടുപ്പില് നടക്കൂല അ. ഇപ്പൊ ഗ്യാസുംമേൽ തന്നെ വേണ്ടി വരും അപ്പം ഇ കഴിഞ്ഞ കുടുങ്ങൊല്ലോത സ്കൂളൊന്നുല്ലല്ലോ ചോറൊക്കെ സാവധാനം ആയാ മതിയല്ലോരുതിയാണ്ടേയ്. അടുത്തുല് തീ കൂട്ടിയാണ്ട് നല്ലറേഷനരി അല്ലാത്ത മറ്റേരി ഇടും ചെയ്യ അടുപ്പിലായാല്
മ്മ് പോലെ തളച്ചു വന്തുപോവരാ.
ആഹ അവിടെ കടന്ന് അങ്ങനെ വെന്തോളും റേഷനരി ആവുമ്പോ ആഹ മുട്ടട കോഴിക്കളുണ്ട് ആ് മുട്ട ഇടന്ന് കോഴിക്കളുണ്ട് എനിക്ക് നാല് അആ നാല് കോഴിക്കള്ണ്ട് ഓലിപ്പം മുട് കടേലൊക്കെ ചെലേത്പ്പോ ഒരാളും രണ്ടാളൊക്കെ ഇടുണുള്ളൂ ആദ്യം കെട്ടീനീ നാലാളും. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ അങ്ങനെ മാറോക്കും. മുട്ട ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഓല ഭയങ്കര സൗണ്ടാ ആഹ ചിലവ മുട്ട ഇട്ടിട്ടൊന്നും ഉണ്ടാവില്ലോ കൊക്കി പറ പറഞ്ഞിട്ട് ചെന്ന ഒരാളാണ് ഇട്ട പിന്നെ ചെങ്ങനുണ്ട് അപ്പുറത്ത് അതും ഓടണ്ട ഓല അങ്ങനെയാണല്ലോ
ആഹ് ആഹ
അണ്ട് ആഹ് ഓടി ഇങ്ങോട്ട് എത്തിട്ട് അങ്ങോട്ട് തുടങ്ങും
ഉം
രണ്ടാളും കൂടി എങ്ങനെ ഒച്ചയും വിളി ഇട്ടിട്ട് കുറെേ നേരം പോലെ പാടേക്കാരം
ആഹ
എന്നിട്ട് ചോറൊക്കെ ആയോ
ഓ റൈസ് കുക്കർ ഒക്കെ തിളപ്പിച്ച്‌ വെക്കണം ബിരിയാണി ഉണ്ട്ട കല്ല്യാണണ്ടായ്ഞ്ഞു രാവിലെല അന കുറച്ചും കൂടി ഇണ്ടടെ
മീൻ ന്താ പൊരിക്കലോ കറിവെക്കെ?
എങ്ങനെ?
മീന് പൊരിച്ചലാ കറിക്കലോ
രണ്ടും ചെയ്യും പൊരിക്കും ചെയ്യും കറിവെക്കും ചെയ്യും കുറച്ചൊക്കെ തയാന്തക്ക്. കെട്ടുകണ്ട് കൊറച്ച് കഷ്ണം കഷ്ണാരും കറിയത്ത കഷ്ണാരും വല്ലാതെ കഴിക്കൂല
ആഹ ആ ഹാ വെടെ ഇവിടെ കുട്ടികള തന്നെ കറീത്ത് കഷ്ണം കൂട്ടൂല ഒറ്റ ഒരെണ്ണം കൂട്ടൂല പിന്നെ ഞാൻ അധികം താളിപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലും പൊരിക്കല കൂടുതൽ
അ എന്നാ ശരി ന്നാൽ ഒക്കെ
ആഹ ആയിക്കോട്ടെ